എന്തെല്ലാ വിശേഷോ
നല്ല വിശേഷോ മോനെ ഒർക്കലാ അനെ ഒറങ്ങിഎണീത്തിയാ
ആഹ് അത് കൊഴപ്പില്ല ഉം പിന്നെ
പണിയെല്ലാം കയിഞ്ഞാ
ആ കൊ രുവി ഒരുവിധൊക്കെ
ഉം
തുണി തയ്ക്കാനൊക്കറിയോ
അത്യാവശ്യം അറിയാ
ആഹ് ആഹ് കയ്യോണ്ട് കയ്യോണ്ട തയ്ക്കാ
ഏ രണ്ടും മെഷേനോണ്ട് കൈ കൊണ്ട് എന്തെങ്കിലത്യാവശ്യം ആ സമയത്തെന്തെങ്കിലാവശ്യുണ്ടെങ്കിലേ ചെയ്യു
ആ ആ
ഇങ്ങള് ചെയ്യോ
ആ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പളില്ല ആ ആദ്യൊക്കെ ചെയ്യാറുണ്ടായിരുന്നു
എല്ലം ചെയ്യോ എല്ലാം സ്റ്റിച്ചെയ്യോ
ആ ഇല്ല എല്ലാംഇല്ല ഞാന് ആ മറ്റേ ഇത് ചുരിദാറ്
ആഹ്
ഹ്മ് പാവാട ആഹ് അങ്ങനെയൊക്കെ
ആഹ്
ഉം
പിന്നെ മഴ ഇണ്ടോ മഴ കൊർഞ്ഞോ
ആ ഇപ്പഴും ഇപ്പം കൊറവ്ണ്ട് പക്ഷെ ഞാൻ അലക്കാൻ വേണ്ടി ഇറങ്ങണംന്ന് വിചാരിച്ച പ്പോത്ത്നേക്ക്‌ മോനെണീച്ച് ഇനിപ്പോ അവനും എ ക്കാനറിയൊ ഓൾറെഡി അല്ലെങ്കിലെ ജലദോഷള്ളതാ അപ്പൊ അവനും കൂടെ അലക്കാനെറ ങ്ങും അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നലക്കലവ്ടെ നിക്കട്ടെന്ന് ആ
അപ്പനി ഒറങ്ങീട്ടാവുമ്പൊ ല്ലേ
ആഹ് ഇനിയിപ്പൊറങ്ങല് കണക്കാ ഇനിയിപ്പൊ രാത്രിയാവും ഒറങ്ങാന്
ഉച്ചക്കൊറങ്ങൂല ഫുഡ് കയിച്ചിട്ട്
ദാ ഉച്ചൊറക്കാപ്പം കഴിഞ്ഞത് അത് കൊറച്ച് നേറത്തായിന്നുള്ളു ആ കൊറച്ച് നേര ത്തായിനുന്നുള്ളൂ
അത് ഇന്നലെ ഒറങ്ങാത്തയിന്റെ ഇത്
ആഹ് ഇത് മറ്റേ ഉച്ചക്കത്തം കൂടി ഇതില് കയിഞ്ഞു പോയിന്നാ തോന്നുന്നെ
ഫുഡെല്ലാം കയിക്കോ
ഭക്ഷണം കയിക്കല് കൊറവാ
ആഹ്
കൊറേ സമയെട്ക്കും
കയിക്കണെങ്കില്
ഉം ഒരുപാട് സമയാ
ആഹ്
ഉം ആ ഞാൻ കുറു ഒന്നും കൊടുക്കാറില്ല നമ്മളെ ഫുഡ് നമ്മൾ. നമ്മള് തന്നെ എങ്ങനെങ്കിലും പിടി ച് വെച്ച് കൊടുക്കു
ആ ഞാനും അങ്ങത്തന്നെ. നമ്മള് ഉണ്ടാക്കുന്ന നമ്മള് കഴിക്കുന്നുന്നത് തന്നെ കൊടുക്കും. ആ
പിന്നെ പ്പൊ ഞാൻ വെറുതെ പിടിച്ച് വെച്ച് കുറുക്കൊക്കെ ഉണ്ടാക്കി എത്ര നേരം. അതൊന്ന് ഛർദ്ദിക്കും പിന്നെ അതുപോലെ ഡബിള് പണിയാ. അതോണ്ട്. ആ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പക്ഷേ ണം നമ്മള ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പളേ. ഇരുന്ന് എന്തെങ്കിലൊക്കെ കഴിച്ചോളും. ചെലപ്പോ നഞമ്മള് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതല്. ഉം. ചെലപ്പോ നമ്മള് കൊടുക്കുന്നതിനെക്കാളും കൂടുതൽ അവര് സ്വന്തക് കഴിക്കുമ്പോഴയിക്കും. വലുത്ത് ഉം.
സ്വന്തയിട്ട് കോ
ആ കഴിക്കും പക്ഷെ നല്ലണ്ണം വൃത്തിയാക്കാണ്ടാവും.
ആഹ് മൊത്തം ഇതാക്കിട്ടുണ്ടാവുല്ലെ
എല്ലാ കറിയൊക്കെ തലേലുണ്ടാവും.
ഓഹോ ഹോ.
ഉം. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിവതും ഒറ്റക്ക് കൊടുക്കാറില്ല ഞാനെന്നെ വാരി കൊടുക്കും.
ഉം ചെക്കന് കൊടുത്ത് ശീലാക്കിയ നല്ലതാ.
ആ നല്ലതൊക്കെ തന്നാണ് ഞാൻ പിന്നെ വൃത്തിയാക്കി ക്കണ്ടന്ന് വിചാരിക്കും അപ്പോഴ ആ സമയം കൊണ്ട് വേറെ പണി തീർക്കാല പിന്നെ ഞാൻ കൊറച്ച സമയ അടങ്ങിരിക്കേണ്ടിട്ട് ഭക്ഷണം കൊടുക്കും പ്ലേറ്റില് തിന്നലും ആവും കുറ ച്ചരും കളിക്കേയും ചെയ്യും അപ്പൊ ആ സമയം കൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി തീർക. ആ അങ്ങനെ ചെയ്യും ഉം. ഉം ഉം അല്ല ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഓലിക്കന്നെ ഒരീഷ് കാണല്ലോ അങ്ങനെ പ്ലേറ്റില് വെ ച്ചെടുത്താലൊഒക്കെ ഒര് ഇഷ്ട്ടാണ് അപ്പൊ തിന്നിട്ടില്ലെങ്കിലും വെറുതെ ഇങ്ങനെ എടു ഇങ്ങനെ ഓരോന്ന് കയ്യിലാക്കി. അത് കയ്യിന്റെ പ്രവർത്തനത്തിന് നല്ലതാണ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അവര് കൈയോ ണ്ട് എടുകയും. പെറുക്കയും പിടികയും ഒക്കെ വേണല്ലോ.
ആ എടക്ക് നമ്മളൊന്ന്
മൂത്ത മോക്ക് ഹാ മു മൂത്തമോക്ക് കയ്യ്ന്റെ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ കൊറവായതൊണ്ട്. എഴുത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ആണോ.
ആ അതായത് ഞാൻ അവൾക്ക് എപ്പോഴും വാരി കൊടുക്കല് പിന്നെ അവള് ഒന്ന്. പെറുക്കി എടുക്ക പിന്നെ അങ്ങനെ കൈന്റെ ഒന്നും ചെയ്യാറ് ചെയ്യിപ്പിക്ക ശ്രദ്ധിക്കല് ഇല്ലേ യ്ന്. ന്ന് പിന്നെ അങ്ങനെ. ഒക്കെ നമ്മള് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ആ പണ്ടുള്ളോര് നമ്മള്. നമ്മള് പണ്ടുള്ളവരിങ്ങനെ ഓരോന്നും പറയിലേ ആ ചോറ് ക അങ്ങ് കൊടുക്ക് പിന്നെ പേരക്കൊക്കെ കടച്ച് തിന്നട്ടെ. ഒകെ നഞമ്മള് പറയില്ല പക്ഷെ നമുക്ക് ഫസ് ആദ്യം തന്നെ ഒരു കുട്ടിയാകുമ്പോ നമുക്ക് ഒരു പേടിയായിരിക്കല്ലേ തൊണ്ടെ കുടുങ്ങുവോ പിന്നെ കയ്യിൽ ചോറ് വാരി പിന്നെ ചോറ് പിന്നെ മൂക്ക് കയറ്റുവോ അങ്ങനെയൊക്കെ ഉള്ളരു പേടി ആയിരിക്കല്ലോ.
അതും അല്ല പണ്ടത്തെ പോലെയ അല്ലല്ല ഇപ്പഴത്തെ കുട്ടിക്ക് ഭയങ്കര വികൃതി കൂടുതലല്ലേ.
വിഗൃതി കൂടുതല അപ്പോൾ അതൊക്കെ കയൻ്റെ പ്രവർത്തനങ്ങളിൽ ഇതാക്കുന്നതാണ്.
ആ കരുത്തേകുന്ന കാര്യങ്ങളാ മുതര അതുകൊണ്ട് മോ ക്ക് പെൻസില് നല്ല പോലെ പിടിക്കാൻ കഴിയില്ലയിര്ന്ന്
ഓ പിന്നെ പിന്നെ ശ്‌ റെഡിഅയതായിരികൊല്ലേ?
ആ പിന്നെ അതിന് വേണ്ടിയിട്ടന്നെ കൊറേ അഹ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് പെൻസില് നന്നായി പിടിക്കാൻ തൊടങ്ങി പിന്നെ എഴുത്ത് ഇതൊക്കെ ശരിക്കും കയ്യിന്റെ ഹേ പ്രവർത്തനങ്ങൾ നന്നാകണം കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ചെ ചെയ്ത് ചെയ്തിട്ടേ അതുകൊണ്ട് ഞാനിവൻക്ക് ക്കി പ്പം കളർ പെൻസിലൊക്കെ കൈ കൊടുക്കും ച്ചേ മറ്റേ മോളെ പോലെആവണ്ട കയ്യിന്റെ ഇതൊക്കെ റെഡി ആയിക്കോട്ടെ വെച്ചിട്ട്!
ആ പേപ്പറും കളരെതും കൊടുത്ത ടുത്ത മതിയാവും അവരത് ഇട്ത്ത് വരച്ച് ശീലായിക്കോളൊല്ലോ ഹൊൾട് മൊത്തം പൈന്റടിക്കേണ്ടി വരോല്ലോല്ലേ
ആ ആ പേപ്പർ ബുക്കൊക്കെ കൊടുത്താൽ അതൊക്കെ വലിച്ചെറിയും ന്നട്ട് ഇവിടെ ഇവിടെ കംപ്ലീറ്റ് വീടിന് മൊ ത്തം ന്റെ മോന്റെ കലാവിരുദുകളാണ് ഉം ആ വിരുന്നുകാരൊക്കെ ക്കെ വന്നഴിഞ്ഞാൻ നെട്ടിപ്പോകുന്നടൈപ്പ പ്പ് കരാവിരുതുകളാണ് എൻറെ മകൻ ചെയ്തു വെച്ചിട്ട്ള്ളത്
ആഹ് അഹ് നല്ലകുട്ടി വീട്ടില് ഡിസൈൻ കൊറവായിരിക്കും അതുകൊണ്ട് അവന്റെ വക ഡിസൈൻ കൊടുത്തത
ഇപ്പം ഇപ്പം പെയിന്റ് അടിച്ചിട്ടേള്ളു അതൊക്കെപ്പം ആ ഒരു മാസം കൊണ്ട് നല്ല അടിപൊളി ആക്കി തന്നിട്ട്ണ്ട്
ചെറിയ കുട്ടികൾ ഇളട്ക്ക് ഇപ്പൊന്നും പെയിന്റ് അടിക്കാൻ പാടില്ല
ആഹ് പെയിന്റഅടിക്കാൻ പാടില്ലായിര്ന്ന് പക്ഷെ നല്ല വൃ വൃത്തിയാക്കി വെച്ചതായിരുന്നു ഇപ്പം കാണണം
ആ ഇവര്ഇനി സ്കൂളിപോവാ സ്റ്റാർട്ടിആയ പിന്നെ ചൊമരു തന്നെ എഴുതലും വായിക്കലന്നും ഉണ്ടാവാ
ആഹ് അതാണ് ഇത് പുക്ക് കൊടുത്ത തീ രെ ബുക്കിലഴുതൂല എന്തൊക്കെ ബു ക്ക് കൊടുക്കുന്നറിയോ വല്ല്യ ബുക്കും ചെറിയ ബുക്കും കുക്ക് കൊടുക്കു ഒന്നും വേണ്ട
അവർക്ക് ചൊമര വേണ്ടതല്ലേ ഹ്
ആഹ്
ഹേ ഹേ
ന്തെങ്കി അടങ്ങി നിക്കുന്നഹ്‌ കണ്ടാല് ഞാൻ എന്തെങ്കി ക്ക് പോയി കഴിഞ്ഞാല് അപ്പൊ അടങ്ങി നിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒപ്പിച്ച്ട്ട്ണ്ടാവും
ആഹ്‌
അപ്പൊ വന്ന് നോക്കുമ്പം ചുമരോക്കെ അടിപൊളിയാക്കി തന്ന്ണ്ടാവും അങ്ങനോയൊക്കണ് അടങ്ങി നി കല് ഒന്നെങ്കി ഭക്ഷണത്തിൽ ഇരിക്കു കൊറച്ച് കൊറച്ച് കളർ പെൻസിൽ കൈയി കൊടുത്തയിരിക്കും അല്ലെങ്കിൽ പിന്നെ പോർത്തറങ്ങണം പൊർത്ത് വ്ടെ നായ്ക്കള ശല്യ
ആ ആണോ ഗേറ്റ് ണ്ടോ വീട്ടിൽ
ലേൽ ഗൈറ്റ് ഒക്കെണ്ട് പക്ഷെ പകലൊക്കെ എത്ര നായ്ക്കളാ ബാക്കിൽത്തെ മതിൽമകൂടിയൊക്കെ പയ്ണത് കാണണം എന്തോ റോട്ടുമ്മൽ കൂടിയൊക്കെ പായുന്ന പോലെ മതിൽമക്ക കൂടെ പായ്ണ്
ആ ഇബടെ റോഡിലൂടെ പോകല്ണ്ട് ഒരഞ്ചാറെണ്ണം പോവണ്ട് പക്ഷെ ഇപ്പംകുറച്ച്കൊറഞ്ഞിട്ട് കാണുന്നുണ്ട്.
ത്തിറക്കാൻ പേടിയ അതാണ് നായ്ക്കള് വന്നേ ചെലപ്പോകടിചൂട്ടാലേ എത്രനായിക്കള ആ ഇന്നലെ രാത്രിക്ക് ഇവിടെപൊറത്ത് ഒരു കൂട്ടംനായ്ക്കള് നായ്ക്കടെ കല്യാണംക്കെഒണ്ടാന്ന്തോന്നുന്നു. എന്നിട്ട് പേടിആവാ. കൊരയ്ക്കയും ഒച്ച ഇണ്ടാക്കിയേം ബഹ അയോണ്ട് ഞാന് കൊലായന്റെ ക്ക് ന്നെന്റെ എമോനെഎറക്കലില്ല്യ
ആ..
ഉം..
അവര് പെട്ട ന്ന വിടന്നാ വരുന്നന്ന് മനസ്സിലാവില്ലല്ലോ.
ഇല്ല അത അവിടെ എവിടെ അടുത്തൊരു കാലി വീടുണ്ട് ആൾ താമസമില്ലാത്ത അപ്പൊ ആ വീടിന്റെ ഉള്ളില് നായ്ക്കള് കൂട്ടാ ആ അവിടെ നിക്കുന്നുണ്ടാവും. അപ്പൊ ആ നായ്ക്കളാണ് അപ്പൊ അവര് സ്ഥിരാക്കിട്ടുണ്ടാവോ അവിടെ
ഓ..
അതിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നെ അപ്പൊ അതുകൊണ്ട് അവിടുന്ന് വരുവാനായിക്കാളൊക്കെ
ആ
അതൊണ്ടപകലുംനായ്ക്കൾ. അവിടെആൾതാമസം ഇല്ലാത്തോത ണ്ടു അടുത്തണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് പക്ഷെ ആരെയും പൊറത്തേക്കൊന്നും അങ്ങനെ കാണലില്ല. എല്ലാരും ആ സി സി ടി വി ഒക്കെ വെച്ചിട്ടുള്ള വീടുകളാണ് അപ്പൊ എല്ലാരും വീട്ടിന്റെ ഉള്ളിൽ തന്നാന്ന് തോന്ന്അധികം ഉണ്ടാവൽ ഉവ്വ് പൂന്തോട്ടവും മുറ്റവും ക്കെ കാണലിണ്ട് എവിടന്നുഉം പക്ഷെ ആരെയും പൊറത്തേ ക്ക് കാണലീല്ല.
നിങ്ങളൾ പോവില്ല അയൽവക്കത്തൊന്നും പോവില്ലേ
നെവിടെ സമയം അയൽവക്കത്ത് പോവാൻ സമയം വേണ്ടേ വൈകുന്നേരം ആ അഞ്ച് മണി വരെഇവന്റെ വൈത്തലേക്കും. പിന്നെ ആ ചിലപ്പോ ഞാൻ കുളിക്കലും ആക്ക് ആ സമയത്തായിരിക്കും. ക്കും വൈകുന്നേരം ഒരു മൂന്ന്മണി നാലുമണി ആ സമയത്തായിരിക്കും. പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോൾ ആഒര് രാ ത്രി ഒമ്പരക്കെവരു.
ഓ.
പിന്നെ മോള് അഞ്ച് മണിയ അഞ്ചരക്കെ ആകുമ്പത്തന് മോള് വരും പിന്നെ അവളെ പഠിപ്പിക്കല് പിന്നെ അയിന്റെടക്ക് ഇവന്റെ ഓരോ കച്ചറകള്. പിന്നെ രണ്ടാളും അടികൂടല് അത് തീർപ്പാക്കല് ആ എന്നിട്ട് രാത്രിഇവലെഒറക്കിയിട്ടാണ് ഞാൻഇങ്ങനെ അടുക്കളിലേക്ക് എറങ്ങ ആ ഇല്ല രാത്രി ഇവരെ രണ്ടാളെയും ഒറ ക്കിയിട്ടാ ഞാൻ അടുക്കളിലേക്ക് ഇറങ്ങിക പിന്നെ ഭർത്താവ് വരുമ്പത്തേക്ക്എന്തെങ്കിലും ഭക്ഷണം ഒക്കആക്കി കൊടു- ക്കാന് ഇവരിക്ക് ഞാൻ ഇവിടെ ഉള്ളതൊക്കെ ഒപ്പിച്ച് കൊടുക്കും.
ഓ അങ്ങനെയാ
ആ ഇവര് ക്ലാസ് കഴിഞ്ഞ് വന്നപാട് കൊടുക്കുമ്പോ അവൾക്കും ഇവനിക്കും കൊടുക്കും.
ആ ഒരു മിനിറ്റേഞാൻ കട്ടാക്കിട്ട് വിളിക്കെ, അങ്ങനെയൊക്കെ
ആശരി.
ആ ശരി.